ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ആഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട്
ഉം ഉം ഉം ഉം സുഖാണോ
ഓഹ് സുഖാണ് എന്താ പരുവാടി
ഉം എന്താ അങ്ങനെ ഇരിക്കുന്നു ഇവിടെ ഇപ്പ പണിക്ക് ചേച്ചി ഇണ്ട് അതുകൊണ്ട് അപ്പ അങ്ങനെ ചെറിയ കുട്ടി ഇണ്ടേയ് അപ്പൊ കൊറേ ആയി അന്വേഷിക്കുണു ആരെങ്കിലും പണിക്ക് കിട്ടോന്ന് എ ച്ചീനെ കിട്ടിട്ടുണ്ട് എന്താ ഫുഡൊക്കെ ഉണ്ടാക്കി
ഫുഡ് ദാ ചോറുണ്ട് മത്തി മുളക് ഇട്ടണ് പയറ് ഉപ്പേരി ഇണ്ടാക്കിട്ടുണ്ട് വായക്കാ ഉപ്പേരി ഇണ്ട്
ആഹ് ഇവിടെ ചോറും ചിക്കനും പിന്നെ കാബേജ് ഉപ്പേരിം വെണ്ടക്ക കറിം
ഒറ്റ വീടായിട്ടായിരല്ലേ ആളാക്കിയത് ആഹ് ശരി ശരി ആഹ് ഒറ്റക്കന്നെ
ഉം ഉം
ഇപ്പന്നാരെ പ്രസവം അങ്ങനെ കഴിഞ്ഞതാണോ
ആ കുട്ടിക്ക്പ്പോ നാളക്കേൽക്ക് തൊണ്ണൂറാവും
അഹ് ശരി ഓക്കെ അപ്പൊ ആളാക്കിയതായരൂല്ലേ? ഏഹ് അത് ശരി മോളോ? മോനോ?
മോനാണ് രണ്ട് ആൺ കുട്ടിം രണ്ട് പെൺകുട്ടികളും ആണ് എന്തായി പിന്നെ രാവിലത്തെ ഫുഡ് എന്തേരുന്നു?
രാവിലെ ദോശ ഇണ്ടാക്കിനു ദോശും പയറും പയറ് കറിയും ചെറുപയറ്
ആഹ് അങ്ങനെ പു
ഉം ഓ ചെറുപ്പയറ് കറി ഭയങ്കര ഇഷ്ടാ മക്കൾക്കൊക്കെ
ആ ചെറുപയറ് ഇവടെ ചെറുപയർ കറി അപ്പത്തിൽക്ക്ണ്ടാക്കി പക്ഷെ അത് ഇഷ് ട്ടല്ലാത്തോണ്ട് തേൻ കൂട്ടി
ഏഹ് അത് ശരി പറ്റണില്ലല്ലേ?
ഇല്ല ചെറുപയറ് തീരെഷ്ടല്ല
അത്ശരി ഇവടെ ചെറുപയർ ഭയങ്കര ഇഷ്ടാ അത് ഇഞ്ഞ് ചോറിന്റെ കൂടെ ആണെങ്കിലും കഴിക്ക ക്കാൻ ഭയങ്കര ഇഷ്ടാണ് ഓ
ആ ചെറുപയർ നല്ലതാണ് ഇനിയിപ്പോ ചെറിയ കുട്ടികള്ണ്ടെങ്കി പാലുണ്ടാവാനും
ആ അയിനൊക്കെ നല്ലതാ കുട്ടികൾക്കന്നെ കൊടുത്താലേ നല്ലതാണ് ഉം അങ്ങനെ വറവിട്ടു ഇണ്ടാക്കിയാല് ഇണ്ടാക്കാനും എളുപ്പാണല്ലോ?
ആഹ് സുഖാണ് ഇണ്ടാക്കാൻ പക്ഷെ ചെറുപയറ് മൊളപ്പിച്ച് കഴിക്കുണും നല്ലതാണ്
ആ അതൊന്നൂടിം ഇതാണ്ല്ലേ? ഞാനങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല
മുടി മുടികൊഴിച്ചിലൊക്കെ മാറാൻ നല്ലതാണെന്ന് പറയ്ണ് കേട്ടിട്ടുണ്ട്
അഹ് ശരി ഞാ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് കരുതും ചെയ്യണംന്ന് അഹ് എന്താ എങ്ങനെ ചെയ്യപ്പത്?
അത് ഉം യൂട്യൂബിലൊക്കെണ്ടാവും കഴുകിട്ട് പിന്നെ വെള്ളം വാർത്ത് വെക്ക അപ്പൊങ്ങനെ മുള
മെളച്ച് വരും ആഹ് ആഹ ആഹ് മൊളച്ച വരും ആ അങ്ങനൊന്ന് ചെയ്തോക്ക ണംന്ന് എന്നും കരുതും ഇങ്ങനെ കാണുമ്പളേ നല്ലതാണെന്നൊക്കെ പറഞ്ഞ കേൾക്കാം
ആഹ് ആഹ് അപ്പങ്ങനെ കുപ്പിയിലിട്ടെച്ചാ മതി
ഉം മക്കളൊക്കെ സ്കൂളില് പോയില്ലേ?
ആഹ് മക്കള് സ്കൂളി പോയപ്പളാണ് ഇങ്ങനെ ഫ്രീയായത്
അഹ്ശരി അങ്ങനെ എന്താ പറയാ ക്ലാസ്സൊക്കെ തൊടങ്ങിയോ പാടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോ?
ആ പാടങ്ങളൊക്കെ തൊടങ്ങിയിട്ടുണ്ട് ഉം ഇങ്ങനെ തൊടങ്ങിയപ്പോ തന്നെ തൊടങ്ങി പരീക്ഷയും, ഡിക്റ്റോഷനും, ആ ടെൻഷനും
ഓര കൂടെ ഇങ്ങനെ ഇരിക്കും വേണം ഫോണ് ഒന്നേയൊള്ളൂ അപ്പൊ അയ്ല് രണ്ട് രണ്ടാൾക്കാര ഗ്രൂപ്പും ഒക്കപാട ലേ ഹൻ
ആഹ് അങ്ങൻതന്നെയാണ്
ഒക്കെപ്പം ഗ്രൂപ്പില് വിടണോണ്ടേ ഭയങ്കര ബുദ്ധി മുട്ടാണല്ലോ കാരണം ഞമ്മക്കന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉം
ആഹ് ഹസ്ബൻഡ് ട്രാവൽസിലായതുകൊണ്ട് രണ്ട് ഫോണും വേണം ഉംമൂപ്പരെ ഫോണും കിട്ട്ണില്ല
അതാണ് ഭങ്കര ബുദ്ധിമുട്ടാ ആ അതാണ് ഏഹ് ആ മക്കളപ്പങ്ങനെ ഇരി ക്കാഞ്ഞാല് ഇപ്പത്തെ സാഹചര്യത്തിലൊന്നേ പറ്റൂല്ലാറിയാം
പിന്നെ അവിടൊക്കെ എന്താ അവസ്ഥ കല്യാണം കഴിഞ്ഞതാണോ?
ഓ കല്യാണം കഴിഞ്ഞതാ രണ്ട് മക്കളുണ്ട് ഒരാള് അഞ്ചിലാണ് ഒരാളിപ്പ എൽ കെ ജി ഇ പതിനാല് ചേർത്തിട്ടുള്ളു
ആഹ് മൂത്ത മോനെ സിക്സ്തി ആണ് പിന്നെ ഫോർത്തിൽ പിന്നെ യു കെ ജി
ഏയ് തുടരാ തുടര എല്ലാം പ്രസവ ആ എളുപ്പടുപ്പല്ലാം പ്രസവമാണല്ലോ
ആ അവിടെ കൊറച്ച് ഗ്യാപ്പുണ്ട്
ഗ്യാപ്പ് ഉണ്ട് ആഹ് കൊറച്ച ഒരു അഞ്ചാ വയസ്സിനൊക്കെ ഗ്യാപ്പ്ണ്ട്ല്ലേ അഞ്ചു വയസ്സിനൊക്കെ അല്ലേ ഉം
അങ്ങനെ ഗ്യാപ്പുണ്ട് മൂത്ത മൂനും മോളും തമ്മിലാണ്
ആഹ് കുറച്ച് മാറ്റുള്ളൂല്ലേ ഉം കരുതലല്ലോ പെട്ടന ഉണ്ടാവുമ്പോ അതാണ്ആഹ് അതാണ് ആഹ് അതാണ് അങ്ങനെ മക്കളൊക്കെ എങ്ങനെ
ആഹ് ഓല് പഠിക്കാനൊക്കെ ഉഖ അങ്ങനെ സ്വന്തായിട്ട് പഠിക്കും യു കെ ജി പഠിക്കണ കുട്ടിനെ പഠിപ്പിക്കാന പണി
ആഹ് ഓരപ്പ ഒന്ന് കൂടെ ഇരുന്ന് കൊടുക്കണം മറ്റേതെ കൊറച്ച് ഇരുന്ന് കൊടുത്താ പിന്നെ കുറസൊക്കെ കഴിഞ്ഞാൽ ഒരോറ്റക്ക് നോക്കിക്കപ്പോളും
ആഹ് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മള തന്നെ ഇരുന്ന് പഠിപ്പിക്കണം മോന് ഭയങ്കര ഇൻട്രസ്റ്റ് സ്വന്തമായിട്ട്ന്നെ പഠിക്കാന് എല്ലാ കാര്യത്തിലും അങ്ങെ തന്നെയാണ് ഒക്കെ സ്വന്തായിട്ട് ചെയ്യണം അങ്ങനെ ഒരു സ്വഭാവമാണ്
നല്ല സ്വഭാവണത് കാരണം നമ്മളെ നമ്മ അങ്ങനെയ ആകുമ്പല്ലേറ്റക്ക ഹൻഡൽ ചെയ്യണ കാണുമ്പോല്ലേ സങ്കടമാവും ശരിയ ഉഉം ചെറുതാ മയ ഉണ്ടോ അങ്ങോട്ട്
ആഹ് ഇല്ല ഇന്നും മഴയൊന്നൂല്ല നല്ല പെയയില രണ്ടു ദിവസം മുന്നേക്കെ നല്ല മഴ ഇണ്ടായിരുന്നു
ഉച്ചക്ക് ശേഷം ആ ഒരു മായ തോന്നുന്നു നല്ല വേയില തുണിയൊക്കെ തോരണ്ടതൊക്കെ എളുപ്പം ഉണങ്ങും അ്മാതിരി വെയില്ല പുറത്തക്കൊക്കെ ഇറങ്ങിയാലേ
ആഹ് ഓന് പഠിക്കാനും നല്ല ഇൻറ്രസ്റ്റ് ആണ് ഓന് വീട്ടില് ഹെൽപ് ചെയ്യാൻ ഭയങ്കര ഇൻ ഡ്രസ്റ്റ് അങ്ങനെയാണ്
വ വലുതാണോ മോന
ഏ ആറാം ക്ലാസ്സില്
ആറാം ക്ലാസ്സില് ശരി അല്ല നല്ലതാണ് അങ്ങനെ ആയല് കാരണം നമുക്കൊരു സമാധാനമാണല്ലോ അങ്ങനെ ആകുമ്പോ മറ്റേത് ഓ ആഹ് അതന്നെ അല്ല അങ്ങനെ എടുത്തതാവണതൊക്കെ നല്ലതാ കുട്ട കുട്ടികള തന്നെ ഹാൻഡിൽ ചെയ്ത് പഠിക്കണം ഇവിടെ ചെന്നാലും ആ കുട്ടികള അവൻ പ്രത്യേകിച്ചു കാരണം ഇവിടെ ചെന്നാലും കുടുങ്ങരുതല്ലോ നമ്മളെല്ലാം ചെയ്ത് കൊടുത്ത് ശേലായാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ ഒരുച്ച് അങ്ങട്ട അങ്ങട്ട് കുന്തോറും ബുദ്ധിമുട്ടായി വരും എനിക്ക് തോന്നുന്ന പെൺകുട്ടികളാര കൂടുതൽ ആൺകുട്ടികൾ ഒറ്റക്ക ആയി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്
ഉം പ പണി എടുക്കവാണോ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരൂല്ലേ
കേൾക്കുണ്ടോ
ആഹ് കേൾക്കണണ്ട് ബാ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ആട്ട് വരൂലേ പറയാ ടൈപ്പ് ചെയ്യുമ്പോളൊക്കെ
ആഹ് ആഹ് അങ്ങനെല്ലേ
ആഹ് ഞാൻ ഹെഡ്ഫോൺ യൂസ് ചെയ്തിന്ന കേട്ട് എനിക്ക് തീരെ കേൾക്കണില്ല എന്താന്നന്ന് അറിയില്ല
കേൾക്കില്ല
ഉം പിന്നെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുവോ ഫുഡ്
ഫുഡ് വെള്ളിയാഴ്ച ടൈമിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കും എന്തെങ്കിലും
ആഹ് എന്ത്‌ണ്ടാക്കി
ബിരിയാണി ഇണ്ടാക്കിനയിന് പക്ഷെ ബീഫ് ഇണ്ടായപ്പോൊ
ഉം
ബീഫ് കൊണ്ടുന്നപ്പം അതുകൊണ്ട് ബിരിയാണി വെച്ചു എടയിലൊക്കെ ആഹ് അത് ഭയങ്കര ഇഷ്ടാണ് അത് കൂട്ട കിട്ടാനാണ് എന്റെ ഹസ്ബൻഡന് പൊതുവേ ചോറൂണ്ട് താല്പര്യല്ല
ആഹ് ഇറച്ചിപൂളിൽ ഇടുന്ന ആഹ് ബീഫ് ഒരു വളവിളേനള്ളത് അല്ലേ അത് ഇവർക്ക് തീരെ ഇഷ്ട്ടല്ല
ചിലവർക്ക് ഭയങ്കര ഇഷ്ടണല്ലോ ഇവർക്കൊക്ക ഭയങ്കര ഇഷ്ടാണ് എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടാണ്
ആഹ് ഇവിടെ എന്താന്നറിയില്ല എനിക്കും എന്റെ മോനും ഇഷ്ടാണ് പിന്നെ അമ്മായിയമ്മക്കൊക്കെ നല്ല ഇഷ്ട ബാക്കിയുള്ളവർക്കൊന്നും വലിയതില്ല പിന്നെ എന്തൊക്കെ സ്പെഷ്യൽ ഇണ്ടാക്കും യൂട്യൂബിലൊക്കെ നോക്കി
ആഹ് യൂട്യൂബില് നോക്കി പലതോക്കെ ഇങ്ങനെ ട്രൈ ചെയ്തൊണ്ട് വെക്കും കുക്കിങ്ങിന് വല്ലിയാ താല്പര്യവൊ ന്നുമില്ല കുക്കിങ്ങിക്ക് എന്നാലും എന്തെങ്കിലുക്കെയായിട്ട് ചെയ്തൊണ്ട് നിക്കും ഞമ്മക്ക് ഞമ്മള് തന്നെ ഇണ്ടാക്കണല്ലോ അത് കരുതുമ്പോ നമ്മള തന്നെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കി വെക്കും ചെയ്യാന് എല്ലും ചെയ്യും ബെറ്റർ ആവൊക്കെ ചെയ്യും ചെയ്യാ അയിന് മ്മക്കാണ്ട് എത്തിപ്പെടാൻ ഭയങ്കര മടിയാ
കുട്ടികള് ഇങ്ങോട്ട് വന്ന് പറയില്ലേ സ്നാക്സ് എന്തെലും ഉണ്ട
ഓഹ് പറയും പറയും വൈകുന്നേരൊക്കെ ആയാല് ഇ ങ്ങനെ തൊടങ്ങും എല്ലാ വീട്ടിലും ഇണ്ടാക്കണണ്ട് ആഹ് എല്ലാ വീട്ടിലും ഇണ്ടാക്കുംങ്ങള് ഇണ്ടാക്കും ക്കൂലാ
ആഹ് എന്തെങ്കിലും ഓല് വാശി പിടിച്ചുണ്ടാക്കിപ്പം ഇപ്പള് ചെറിയ കുട്ടിയായതൊണ്ടേ പറ്റണില്ല ആഹ് അപ്പൊ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും മിക്ച്ചറോ ബിസ്ക്കറ്റോ അങ്ങനെ കൊടുന്നക്കും
ആഹ് അങ്ങനെ എന്തെങ്കിലൊക്കെ കാട്ടാല് ഇനിപ്പോ അതവ ആഹ് പഴോ അങ്ങനെ ഇണ്ടാവുന്ന ടൈമില് എന്തെലൊക്കെ അതിനോട് വെച്ചിട്ട് പൂരിയോ വാട്ടിയാണ്ടോ അങ്ങനെ എന്തെലുമൊക്കെ ഇണ്ടാക്കി കൊടുക്കും വൈകുന്നേരം ആവുമ്പോത്തിന് എന്തെങ്കിലുമൊക്കെ ആണോ അലല്ല രണ്ടും മോളാണ്
ആഹ് മോനാണെങ്കി ഇവിടെ മോനായൊണ്ട് ഒക്കെ കടകൊക്കെ മോനന്നെ പോയി വാങ്ങുവോരോ
പോയി വങ്ങിക്കോട് അഹ് അതെന്നെ ഇവിടെ അടുത്തു തന്നെയാണ് കട ഓരന്നെ പോകും അടുത്തന്നെ ആയൊണ്ട് സുഖാണ് പോവാനൊക്കെ ആഹ് പെൺകുട്ടികളെ പറഞ്ഞേക്കാം നമുക്ക് അറിയണ ആൾക്കാരൊക്കെ ആവുമ്പോൾ വേഗം പോയി പോരും പേടിയണല്ലേ ആഹ് പിടിയയിയിലൊന്നും മക്കള പറഞ്ഞേന് സൈക്കിളോ അങ്ങനൊക്കെ ഉണ്ടെങ്കി വേഗം പോയി പോരാനൊക്കെ
ഉം സൈക്കിളൊക്കെ ഇണ്ട് എന്നാലും ഹും വിടലില്ല റോഡ് റോഡ് സൈഡ് ആണ് നമ്മളെ
സൈഡ് ആവുമ്പോള് അല്ലേ
ഉം ഉം പിന്നെ ഇടയ്ക്ക് ചെക്കന്മാരും അങ്ങനെയൊക്കെ ഇങ്ങനെ ബൈക്കിലിരിക്കും അപ്പളും പേടിയാണ്
പേടിയണ് ആഹ് അങ്ങനെ ഇണ്ടാവേ ഇപ്പ അങ്ങനെയൊക്കെ ഉണ്ട് കുട്ടികള് അങ്ങനെ ഇത അയിന് വേണ്ടിട്ടായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവല്ലോ നിനക്ക് അറിയുന്നേ അല്ലെ അവരെ സ്വഭാവം ഇലല്ല അത് ഇപ്പം നല്ലത് ആണ് പറഞ്ഞാല് പിന്നെ ഇപ്പൊക്കെ പറഞ്ഞാല് പ്രത്യേക ച്ചും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രായാണ് പറയാ. കാരണം ആൺകുട്ടി പെൺകുട്ടിന്നുള്ള കാലഘട്ടല്ലല്ലോ ഇപ്പം രണ്ടിനും എപ്പളും പ്രശ്നങ്ങള് വരുന്നൊരു സാഹചര്യണ് ഇപ്പം നമ്മളതിലുള്ളത് ആഹ് അതന്നെ അതന്നെ.
ശ്രദ്ധിക്കണം.
അതന്നെ ശരിയാണ്. പിന്നെ ചെറുത് ആഹ് തൊണ്ണൂറായിട്ടുള്ളൂല്ലേ അപ്പോ കളിയും ചിരിയൊക്കെ തുടങ്ങിയിട്ട് ഇണ്ടാവും അല്ലോല്ലേ?
തൊടങ്ങണള്ളൂ. പൊതുവേ ഹസ്ബൻന്റിന്റൊക്കെ സ്വഭാവാ തോന്നണണ്ട് ചിരി കുറവ് ഞാൻ ഇങ്ങനെ പറയും ഇവ
ചിരിക്കാത്തൊക്കെ ഒരു ഇതേക്കാരം ക്യാരക്ടർ ഏക്കാരം എന്നാല് ആള്. അത് ശരി സീരിയസ് ആണ് ആൾ അല്ല ഈ പ്രായ തൊണ്ണൂറല്ലാ എനി ക്ക് തോന്നണ് ഒരു പകുതി ആകുമ്പോ തന്നെ മക്കൾ നല്ലോണം ചിരിക്കലും കളിക്ക കലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ തുടങ്ങുവല്ലോ?
ചില കുട്ടികൾ നാൽപതിന്റെ ഉള്ളിതന്നെ നല്ലോണം ചിരി
പിന്നെ നല്ലോണം ചിരിക്കും. അപ്പോ അതാ സ്വഭാ അതാണ് അതാണ് അപ്പോ പിന്നെ പറഞ്ഞിട്ട് കാര്യല്ലാന്നെ
ഓഹ് വാശിയൊക്കെ വന്ന നല്ല വാശിയേക്കാരം നല്ലോം വേദനിച്ച പോലെ കരയും എന്താ പ റ്റിക്കണ് കരുതും ഉം
അതന്നെ അങ്ങനെയൊക്കെ
കാലുമ്മെ കടത്തി കുളിപ്പിക്കണ ഇഷ്ടല്ല അങ്ങനെ പിന്നെ ഞങ്ങള് ബാത്ത് ടബ് ഒക്കെ വാങ്ങി അതിലാണ്
ഇപ്പോ തന്നെ വലിയ ആളായിട്ട് നോക്കണം എന്നുള്ളതായില്ലേ ഓരോ കുട്ടിക്കും ഓരോരോ
നമ്മൾ മുഖത്ത്ക്ക് നോക്കാൻ കഴിയുന്നില്ലല്ലോ
അതന്നെ അതന്നെ
ടബില് കടത്തിയാ അങ്ങനെ ചിറിച്ച് കിടക്കും അപ്പോ കൊഴപ്പല്ല.
ഓരോ കുട്ടികൾക്ക്‌ ഓരോ ആയിട്ട് ചെറുപ്പത്തിൽ അയിന്റെ ഒക്കെ ഓരോ ഇഷ്ടങ്ങൾ ഇങ്ങനെയല്ലേ ഇങ്ങനെ കാണിച്ചു തരും കരച്ചലിലൂടെയും ചിരിയിലൂടെക്കെ ഒക്കെ എങ്ങനെ രസമാണ് മക്കൾ ഉണ്ടായ നേരം പോകാനും നേരം കിട്ടാത്ത പ്രശ്നേ ഉണ്ടാവുള്ളു നമുക്ക്.
ആഹ് ഫ്രീ ടൈമില്ലേ കിട്ടാത്ത പ്രശ്നമാണ്.
കാരണം മക്കൾ ഒന്നും രണ്ടും മൂന്നൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും എല്ലാരെ കാര്യവും നമ്മള് ഹാൻഡിൽ ചെയ്തോണ്ടിക്കണ്ടേ അതാണ് ആഹ് ഓക്കെ എന്നാല്.